ഹലോ ഹലോ കേൾക്കാല്ലേ?
ആഹ് എനിക്ക് കേൾക്ക എനിക്ക് കേൾ ക്ക ആഹ എനിക്ക് കേക്ക കേക്കാ?
ആഹ കേക്കാ കേക്കാ.
ഹും
പേച്ചോ?
സുഖായിട്ടിരിക്കുന്നു. അവിടെന്തൊക്കെയുണ്ട്?
കൊഴപ്പൊന്നുല്ല സുഖാണ്. ചായുടിക്കെങ്ങ് കഴിഞ്ഞോ?
ആഹ കഴിഞ്ഞു കഴിഞ്ഞ്. അവ്ടെ കഴിഞ്ഞ?
എന്താണ് സ്പെഷ്യലെന്തെലുണ്ടോ?
ഓ റസ്ക്.
ആഹ ഇവിടെ മിച്ചറ്. ഇവിടെ മിച്ചറും. എന്താ പണിയ്യ്ണു എന്തിനു പണിയില, തെരക്കിലാണോ?
ഓ അല്ലല്ലല്ലല്ല ഇങ്ങനെ നമ്മള് നമ്മടെ ക്കാണെ നാളെ യൂണിഫോം ആണങ്കി ഒണങ്ങിയിട്ടില്ല. അതിപ്പോ എന്താ ചെയ്യാന്നിങ്ങനെ ആലോയിച്ചോണ്ടിരിക്കായിരുന്നു.
മഴ ഇന്ന് നല്ല മഴല്ലെ അവ്‌ടെ മഴ
ആ പിന്നെ ഇവിടെ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്ക, അറിയാവോ?
ഏ ഇവിടെ ഇപ്പ നിന്നുകുണു ന്നലെ രാത്രി തൊട്ത്തിയതായിരുന്നു. ഇപ്പല്ലാ
ഊം
മക്കളൊക്കെ എത്രേല പഠിക്ക്ണ്?
ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല.
ആ അല്ല മക്കള യൂണിഫോമിന്റെ കൂട്ടം പറഞ്ഞു നോക്കുമ്പ ചോദിച്ചു
അതല്ല യൂണിഫോം എന്റെ യൂണിഫോം
ആ് നിങ്ങളെ ആ ആ ആ കോളേജ് പോ കോളേജിലാ
ആ ഞാൻ കോളേജിലാ
ആഹ് ഞാനതാണ് ഞാൻ കേട്ടത് അങ്ങനെയാണ് മക്കളെ യൂണിഫോം എന്താ കാട്ടാന്നുള്ളതിലാണ് ഞാൻ കേട്ടത് അതാ ചോദിച്ചത്
അയ്യോ മഴ കാരണം എന്താണ്
വീട്ടിലന്തൊക്കെ വിശേഷം കുഴപ്പൊന്നുല്ലല്ലോ
അല്ലല്ല ഈ മഴ കാരണം ഇങ്ങോട്ട് ഇറങ്ങാനും ക്കുല ആകെ എപ്പോഴും ഉറക്കം വരാ
ആ പുറത്ത് ഉള്ളിൽന്ന് പുറത്ത കറങ്ങാനേ പറ്റുന്നില്ല
ആ അത എന്തോ ഒരു കൊതു കൊതു അടിച്ചിട്ട് ഇരിക്കാ വയ്യ
ആ എന്താ ഒരു ഉച്ചരിണ സമയത്താണ് കൊതുക് നല്ല
ആ അന്ന് പിന്നെ പറയാ വേണ്ട
ആ പിന്നെ ന്താ ആ കോളേജി ഒക്കെ എങ്ങനെ അടിപൊളി ആവുല്ലേ
ആ ഈ മഴയതൊണ്ട് വന വാ ന്നേ
ഏ
പിള്ളേരെ എല്ലരുമാതിരി
അവിടെന്ന നല്ല മഴയണത്
ആ ഇവിടെ നല്ല മഴ ഭയങ്കര മഴയാ ടെ
എങ്ങനെ വള്ളം കയറുന്ന ഭാഗം വിടെ ആണോ
ആ ആ് ഇവിടെ വെള്ളം കേറും കേട്ടോ പക്ഷെ നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം നമ്മടെ കയറി
ആ അവിടെ എത്തു പോഴ എന്തേങ്കലുംണ്ടോ
ആ ഇവിടെ ഒരാറുണ്ട് തൊമ്പയാറുണ്ട് ആറും തോടും കണ്ടും എല്ലാം ഒട്ടും
ആ ആ അപ്പൊ ഒന്നിച്ചിട്ട് വരുവോ ഒരു വരവാട് വരോ
ഞങ്ങളടെ വീടിന്റെ ഒരു ഒരു വീട് കഴഞ് ഒരു മൂന്ന് വീട് കഴിഞ്ഞ് കണ്ടവാ ഞങ്ങളെ പുറയിലോട്ട് കുറച്ച് വാങ്ങിയ ഒരു തോള
ആ
ഈ കണ്ട ഒക്കെ കൊറെ കഴിഞ്ഞിട്ട് കൊറച്ചൂടെ പോവാങ്കി പമ്പ ആറ
ആവോ വാ
വളഞ്ഞിട്ട് ആക്രമിക്കു അങ്ങനെ
ആ അതിന്റെ നടുവ പെട്ടക്കല്ലേ മഴ പെയ്തിട്ടില്ലലും കുഴപ്പാണ് പെയ്താലും കുഴ അപാടല്ലേ
മഴയ പേലൂടെ ആയിരുന്നു തുണി ഉണങ്ങിയന് വല്യ പ്രശ്നവും കാണൂലായിരുന്നു
ആഹ അയിന് ഇന്ന് മഴ തന്നെയായിരുന്നു ഇന്ന് വെയില തീരെ ഇണ്ടായിട്ടില്ല
ണെങ്കി ഈ മഴയൊക്കെ പെയ്ത് തന്നെുണ്ടല്ലോ ഒച്ചില്ലേ ഒച്ച് ഒച്ച എവിടത്തെട്ട് നമ്മളീ അറിയാം നമ്മളീഈ മുഖംക്കെ കഴിയുമ്പോണ്ടല്ലേ അറിയാത ഈ പൈപ്പൊക്കെ പിടിപിട ഒച്ച അത അതിനെ തൊടുമ്പോഴായിരിക്കും എന്താമാല
അപ്പൊ കാണുമ്പോത്തന്നെ ന്തൊരുത് രോമക്കെ ഇങ്ങനെ പൊന്തും
നമ്മൾ നമ്മൾ കാണു നമ്മളെന്താ പൈപ്പല്ലോട്ട് പിടിക്ക ഇദ്ദേഹത്തെ ആയിരിക്കും പിടിക്കിന്ന്
ആ ഇവിടെ ഒച്ചില്ല പക്ഷേ ഇവിടെ ചേരട്ടാ പറയൂ
ഇവിടെ അട്ടയും ഉണ്ട് ഒരു മാതിരി ചുമന്നട്ടയും കറുത്തട്ട പിന്നെ ഒരു കറുത്തട്ടല് ഇങ്ങനെ മഞ്ഞ കുത്തുള്ളതുണ്ട്
ഏ ആ, അത് ഇവിടെ ഉണ്ട്
ആ, മറ്റേ ഈ ഒരു ഒച്ചിനെ കണ്ടിട്ടുണ്ടോ ഈ തല ഇങ്ങനെ ചപ്പാത്തി ചപ്പാത്തി പോലെ പരന്നിരിക്കുന്നെ, ചപ്പാത്തി അല്ലെങ്കിൽ എന്താ പറ ട്രയാങ്കിൾ ഷേപ്പ്, ട്രയാങ്കിൾ
മനസ്സിലായി ആ
ഇപ്പആണെ ഉണ്ടല്ലോ അത് ഞങ്ങ ജനലെക്കൂടെ ഇങ്ങനെ ഇഴഞ്ഞെഴഞ്ഞു പോവും
ആ ഇവിടാ അതില്ല പക്ഷെ അവ ചേരട്ടാ പറയൂ അതുണ്ട് നല്ല
ആ മറ്റേ ചോര കുടിക്കുന്നട്ടക്ക് എന്താ പറയുന്നെ
എനിക്കറിയില്ല അത്
ആ, നമ്മൾ ഈ കണ്ടത്തിലൊക്കെ ഇരിക്ക ഏ
ആ അ അത് ആ അത് എന്താണ് ഞണ്ട്, ഞണ്ടല്ലേ
ഞണ്ട് മറ്റേ സാധനല്ലേ ഇങ്ങനെ കറി വെക്കുന്നത്.
ആ, വേറെ പ് എന്താ വേറൊക്കെ അറിയില്ലോ
ഇവിടെ കണ്ണട്ടാന്ന അതിന് പറ
ഏ
ആ, അവര് നമ്മൾ കണ്ട കണ്ടത്തിലൊക്കെ ഇറങ്ങ് ആണെ ഉണ്ടല്ലോ അത് നമ്മുടെ കാലേ പിടിക്കും എന്നിട്ട് നമ്മുടെ ചോര ഇങ്ങനെ വലിച്ചു വലിച്ചു വലിച്ചു കുടിച്ചു വലിയ മൂട്ടേ
ആ എനിക്കത് അറി
ഉപ്പിടുമ്പം ആ.
ആ എനിക്കറിയില്ല
ആ നമ്മള് അവിടെ എന്തെലും കൃഷിയണ്ടോ
കൃഷി, തെങ്ങ് ഡബ്ബർ അതുണ്ട് ഡബ്ബർുണ്ട്.
ആ
അങ്ങനെ ഉള്ളു അവിടെ വേറൊന്നും ഇല്ല പിന്നെ പന്നിടെ ശല്യം ഉണ്ടാവും അപ്പൊ പിന്നെ എന്ത് വെച്ചിട്ടും കാര്യമില്ല
നമ്മള് നമ്മള് ഇവിടെ ഒരു ചെറുതായിട്ടൊരു കൃഷി വന്നിറക്കും പക്ഷെ അത് പന്നിയുടെ ഫാമിലി വന്ന് മൊത്തത്തില് അങ്ങ് തിന്ന്
ആ, ആ അതിന്റെ അടിൽ പോയിട്ടാണ് പന്നി കഴിക്ക
അതാണ്
അപ്പൊ ഒന്ന് ഉണ്ടാക്കാ ഒരു ഇൻട്രസ്റ്റ് കിട്ടൂലോ
അതെ നമ്മള് എത്ര വട്ടം ഇന്ന് അത്രയും വട്ടം
ആ കൊടുത്ത് പോകും പിന്നെ നമുക്ക് കഴിയുമ്പോ ഒരു തീരെ താല്പര്യം തോന്ന
ആ, എന്തോനാ പിന്നെ പിന്നെ ഇറക്കി ട്ട് പന്നിക്ക് കഴിക്കാനാണോ
ആ, നമ്മള് കഷ്ടപ്പെടുക ഓല് വന്നിട്ട് അതിന്റെ അടിയും കടി വേരും കൂടി എടുത്തു പോവാ
അതെ അതെ വാഴയുടെയൊക്കെ പിണ്ടി വാഴയൊക്കെ തള്ളിയിട്ട് കായ പിണ്ടീ എല്ലാം തിന്നോണ്ട
ആ, അതുപോലെ തേങ്ങല്ല തേങ്ങ പൊളിക്കും
ഓ തേങ്ങൊക്കെ നല്ല വൃത്തിയായിട്ടാ വിളിച്ചത് പാരയുടെ ഒന്നും ഒരു ആവശ്യവും ഇല്ല.
ആ, ഇല്ല ഇവിടെ മിനിഞ്ഞാന്ന് ഞാന് ചോറ് വെക്കാൻ വേണ്ടീട്ട് വെറക്കെടുക്കാ ക്ക്പോഴക്കുമ്പോ വറകീന്റെ ചൂട്ടില് കിടക്കുന്നുണ്ടായിരുന്നു ഒരോഒറ്റ ഒന്ന് ഞാൻ പേ കരഞ്ഞു പെട്ടെന്ന് നമുക്കിവിടെ കാണുമ്പോ ഒരു ഇതല്ലേ അത് ഒറ്റന്ന് വരുമ്പോ പേടിക്കണം പറയൂല്ലോ
ആ ഈ കേറി കുത്തിക്കഴിഞ്ഞ് എന്താ ചെയ്യും നമ്മുടെ ഇതോടെ ഉണ്ട് രാത്രിയ കാണണേ രണ്ട് വല്യ പന്നി ഫ്രണ്ടി നടക്കും രണ്ട് വല് അതിന്റെ സൈസ ചെറിയ ചെറുത് ഇങ്ങനെ ഒരു കൊടത്തി ഓ കുട്ടികളൊക്കെ കാണോ എത്ര കുട്ടികളാ അവർക്ക്
മ് അവര്ൊന്നിട്ട് രാത്രി ടൂറ് പോവവും
നമ്മൾ പോയി എല്ലരുടെ അയ്യ ഒന്നും നോക്കിട്ട് വരാ ആ റയില്ലേ അയ്യത്തൂന്ന് എന്തേലും കിട്ടുകണെങ്ക ഇന്നത്തെ
ആ ഓലെപ്പോ വിരുന്നുണ്ടോ വിരുന്നുണ്ടോ നടക്ക അപ്പൊ വിരുന്നിടന്ന് ആ
മനുഷ്യരെ എന്തേലും പുതിയതായി വെറൈറ്റി എന്തേലും പിടിക്കുന്നുണ്ടോ
ആ ഓരോ ദിവസം ഓരോ വെറൈറ്റിയും ക്കും ജീവിച്ചു പോണ്ടേ
എന്നും ഈ കപ്പയ അത് ഇത് നിന്ന് നടക്കാൻ പറ്റൂ
ആ അതെ
അവിടെ ഇങ്ങനെ പെറ്റൊന്നുമില്ല പെട്സൊന്നുമില്ല
ഇല്ല ഇല്ല. അവിടെണ്ടോ.
ആ ഇവിടെ മീനും പൂച്ചേണ്ട്. പൂച്ചക്ക് മൂന്ന് കുട്ട്യേളുണ്ട്.
ഏ ഇവ്ടെ മക്കളെപ്പൊളും പറയും. പൂച്ചന വാങ്ങാ പൂച്ചന വാങ്ങ. പക്ഷെ എനിക്ക് പേടിയാണ്. ഈ ഏ ഇങ്ങള് വളർത്തണതാ അവിടെ വളർത്തണതാ.
അ ൽ കേറി വന്നത.
അത് പറഞ്ഞണ്ടല്ലോ. ആദ്യം ഒരമ്മേം കുഞ്ഞും കൂടെ കേറി വർനെ. ആദ്യ അമ്മ വന്ന്. അമ്മ വ ഞമ്മള്. ഫുഡ് കൊറച്ച് കുഞ്ഞിനേം കൊണ്ട് വന്ന്. ഞമ്മള് അമ്മെ കൊണ്ടവന്ന് നമ്മളെന്തടുത്ത അമ്മയെ കൊണ്ടന്ന് . കുഞ്ഞിനെ വളർത്തി.
അപ്പൊപിന്നെ അമ്മ അമ്മ വന്നില.
ഇല്ല ഇല്ല. അമ്മ വന്നില്ല പിന്നെ.
ആ.
അപ്പൊ നമ്മള് ഈ കുഞ്ഞിനെ വളർത്തി കുഞ്ഞ് വലുതായിപ്പൊ ആദ്യത്തെ പ്രസ പ്രസവിച്ചപ്പോ അതിനെ കുഞ്ഞിനെ കിട്ടിയില്ല. രണ്ടാമതും പ്രസവിച്ചു അതിനേം കിട്ടിയില്ല. മൂന്നാമതും പ്രസവിച്ചപ്പോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്.
ഏ. അമ്മെ അപ്പൊ ഫസ്റ്റ് കിട്ടിയക്കുമ്പോ ഒന്നും ആ കടിക് . കുിക്കൊന്നും ഇല്ല അല്ലെ. ചെറിയ കുട്ടിയല്ലലേ.
ആ ഇതാ ഒരു നമ്മള് ഈ കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ. ആദ്യമേ വളർത്ത ആദ്യം തൊട്ടെ നമ്മള് കൈൽ എടുക്കുവാണെങ്കി ഇവർക്ക് വല്ല്യ പ്രശ്നം കാണൂല്ല.
ആ.
അമ്മെ അവറ അമ്മ അടുത്തന്ന് പെട്ടെന്ന് കണ്ണ് വിരിഞ്ഞ് നമ്മുടെ അടുത്ത് ചീറ്റി കൊണ്ട്വരും. പിന്നെ കുറച്ച് നമ്മള് കുറച്ച് പേടിക്കാതെ. നമ്മൾ പേട അവർക്കും പേടിയും നമുക്കും പേടിയും. ആകമൊത്തം അള്ളും കിട്ടും കടിയും കിട്ടും.
ആ. പിന്നെ അമ്മമാര് പൊർത്ത് എവിടാന ഇതായി അയക്കൂലല്ലോല്ലേ. കൊറച്ചും കൂടെ ഇതായി കഴിഞ്ഞാന്. ഇൻക്ക് ഇഷ്ടൊക്കെ തന്നെ. പക്ഷക്കെ
ഇവിടേണങ്കി ഈ നമ്മടെ പൊരേടെ മണ്ടയിലാണ് ഇവര് ഇവള് പെറ്റ് കിടക്കു നമ്മള് കണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അ നമ്മൾ അന്ന് നോക്കിയപ്പം. ഏ എന്താ കണ്ണ് വിരിഞ്ഞിട്ടില്ല. നമ്മള് എടുക്കാൻ പോയില്ല. ഇപ്പം നമ്മള് രണ്ടാ മൂന്ന് പേര കണ്ണിന് നമ്മൾ ചെല്ലുമ്പോ കളിക്കാൻ .
അോ
എന്റെ അടുത്ത് .
ആ അപ്പൊ ഇന്ന് അത് വ എടുത്തുക്ക് വരൂല അപ്പൊ.
വരും വരും അടുത്ത്. നമ്മളിങ്ങനെ പേടിപിക്കില്ലേ. നമ്മള് ഇവരെ ഇപ്പോഴേ പേടിപ്പിചാല് ഇവര് പിന്നെ നമ്മളെ കാണുമ്പോ ഒരു പേടി വരുത്തുന്നു. അല്ലങ്ക ഇവർക്ക് നമുക്ക് പട്ടിന ഇര് തരുന്ന.
ഞമ്മളെ
ആ നമ്മളെ പേടിച അത് ആ ശരി എന്നാല്. പിന്നെ വിളിക്കേ.
ആ, ഓക്കെ.